ഹലോ
ആഹ
കേക്കണ്ടാ
ആഹ കേൾക്കണ്ട് ഇപ്പൊ മഴ ആയോണ്ട് അവിടെ മഴുണ്ടോ
ഇവിടെ മഴ ഇണ്ടായിാരുന്ന ഇപ്പല്ല പക്ഷെ നല്ല മഴക്കാറായിട്ട്ന്നൊക്കെുണ്ട്
ആഹ ശരി ഇവിടെ രാവിലെ മുത
ആ പക്ഷെ നല്ല തണുപ്പാണങ്കി ആ അവിടെ മഴട്ട് വല്ല ബുദ്ധിമുട്ട് എങ്ങാന ഉണ്ടായിെ വെം കേറല്ലേ അങ്ങനെ
ഇല്ലല്ല ഇവിടെ പിന്നെ
ആ
മ ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ല അങ്ങനെ കൊറച്ചൊരു ഉയർന്ന പ്രദേശം
ഇവിടെയും കൊഴപ്പമില്ലാ അസിനു അങേ കുഴിയിലായിട്ട് ഇങ്ങനെ വീട് വന്നേക്കണതേ
ഓ
അതുകൊണ്ട് വഴിയിലത്തെ വെള്ളമൊക്ക ഒലിച്ച് ഇങ്ങനെ ഞങ്ങളടെ വഴിയിലക്കെ വരാ
ഓ അത് ശരി
അവൻ ഞങ്ങ ഞങ്ങളുടെ മുറ്റത്തൊക്കെ ശരിക്കും വരാ അവൻ ഞങ്ങരു തിണ്ട് കെട്ടിട്ടുണ്ട് മണ്ണ് വച്ച് അപ്പ അത് വഴിയില് വന്ന അതൊണ്ട് അ ഇ ക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് കല്ലിട്ടേക്കാ ചാടിച്ചാടി പോവാന്നും പറഞ്ഞ്
ആ ശെരി മഴയായ ബുദ്ധിമുട്ടാവൂലേ എങ്ങനെ ആവുമ്പോ
ഉ
ആ ആ മുകളിലുള്ള വെള്ളമൊക്കെ ഒലിച്ച് താഴോട്ട് വരുായിരിക്കും
റോട്ടിൽ റോട്ടിലത്തേയും അതല്ലാണ്ട് ഞങ്ങളടെ അവിടുന്ന് വീടൊക്കെ ഇണ്ടേ ആ വീട്ടിലത്തെ എല്ലാനും ആഹ എല്ലാനും ഒലിച്ച് ഞങ്ങളടെ വീട്ടിലേക്കെ വരാ
ഓ അ ശെരി ഭയങ്കര ബുദ്ധിമുട്ടാവല്ലോ വെള്ളം വന്നിങ്ങനെ കെട്ടി നിന്നാല്
ഉം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഫ്ര ഞങ്ങള് ആദ്യ ഞങ്ങളടെ ഫ്രണ്ടിൽക്കൊക്കെർന്ന് വന്നായിരുന്നേ പക്ഷെ തെന്നി വീഴണ എല്ലാവരും ചെളിയായിട്ടേ അവന അങ്ങനന്ത് ചെയ്ത് വഴിയില് അവിടെ വച്ച ഇങ്ങനണ്ടട്ടി മണ്ണ് ഇങ്ങനെ പൊക്കി കെട്ടി അപ്പൊ പിന്നെ വഴിയിലായിട്ട് തന്നെ ക്കെയാണ്
ഓ അ ശരി എന്തായാലും ശ്രദ്ധി കണ്ടു
ആഹ് -
ഇങ്ങനെ ഈ സമയമൊക്കെ ആകുമ്പേ ഒന്ന് വീണാലോ പിന്നെ എല്ലാ കാലത്തും ഒരു ദഊരവേദനയും ഒക്കെ വരും-
അ
ഏ ഹലോ ഹലോ
ഹലോ
ആഹ് ഇടയ്ക്ക് ഇങ്ങനെ റേഞ്ച് പോകുന്നുണ്ടോന്നാണ് റേഞ്ചിന് ഇഷ്യു ഉണ്ടോ
ആ ആ മഴ പെയ്തിട്ട്യക്കും ആ കേക്കണ്ട് ഇപ്പൊ കേക്കണ്ടേ അപ്പ കൊച്ചിന്റെ മീത്തങ്ങനെ കുരു വന്നേക്കണതൊണ്ട് അപ്പൊ നല ആസത്ൽ പോയി അപ്പൊ നാല്പ്പൊളി ആോണ്ട് ഇറങ്ങാൻ പോാള്ളല്ലേ വീട്ടീന്നന്ന് ആഹ് എല്ല് പുറത്ത് ഇത്തൊക്കെ ഇറങ്ങിയപ്പോ എല്ലാവരും പറയാ നോക്കി നടക്കട്ടാ വിീഴാൻ പാടില്ല ഈ സമയത്ത്ന്ന്
ആ അതെ വീണാ പിന്നെ അത് എല്ലാ നമ്മുക്ക് വലുതാവുന്ന തോ നമുക്ക് എല്ലാ സമയത്തയും ഒരു വേദനയായിരിക്കും ഈ ഊരവേദനൊക്കെ വന്നാണ്ട് ബുദ്ധിമുട്ടാവും പിന്നെ മാറത്തില്ല
അപ്പൊ എല്ലാവരും പറയാ നോക്കി നടക്ക് തെന്നി വീഴാണ്ട് നോക്കി നടക്ക് എന്നൊക്കെ പറഞ്ഞു
ആഹ എന്താ മോ എന്തൊ കുരു എ എന്താ എന്ത് ഗുരുവ എന്നേ
അറിയില്ല ഇങ്ങനെ ഒരു കുരു വന്നിണ്ട് മുഖത്തും മീത്തും കയ്യിലൊക്കെ ഉണ്ട്
എന്ത് ച്ച് അത് അത് എന്താ പറയാ മുതിരാന്നൊക്ക പറയൂലേ അത് സ് കുട്ടികൾക്ക് വരുന്ന സാധനല്ലേ
ആണാ
ആ അത് മക്കള് പറയും അതിങ്ങനെ തോൽ ഇങ്ങനെ ഉരിഞ്ഞു പോണ പോലെയൊക്കെ ഇങ്ങനെ പോകും പിന്നെ തോൽ ആഹ് അത് കുറച്ച് കഴിയുമ്പോം അത് എന്താ ഞങ്ങളവിടെൊക്കെ മുതിരന്നാ പറയാ അതിന് മുതിര പോ റവ പുട്ട്. തടി നന്നാവാനാന്നൊക്കെ പറയല്.
ആഹ അപ്പൊ അയിനിന്നലെ കൊറേ കൊറേ ആയിട്ടേയ്ന്നെലെ ആസ് പുത്തിരിയിൽ കൊണ്ടേയ്ക്കർന്ന്.
ഓ അത്ശരി ഇനി അറിയില്ലട്ടോ അതെന്താന്ന് അറിയില്ല അമ്മള് കാണുന്നില്ല അങ്ങനെ പറയലുണ്ട്
അപ്പൊ പതിനേ പതിനേഴ് പതിനെട്ട് വുസല്ലേ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറയണ്ട് ചിലപ്പോ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു അങ്ങനെ പൊന്ന്തന്ന് പറയണ്ട്
ആ ശരി
ആഹ് അപ്പ ഡോക്ടർടെ ഓർമ ഡോ ഏ അതൊക്കെണ്ടാവും അതൊക്കെണ്ടാവും എന്ന പറയണ് എന്തുട്ടാന്ന് പറയിണില്ല.
ആ ആ എനിക്ക് തോന്ന്ണ് അത് അതെ? ഞാൻ പൊ അറിയൂലാ എന്താന്ന് കാണുന്നില്ലല്ലോ പക്ഷെ അങ്ങനത്തൊക്ക ഒരു അത്ണ്ടാവാ ക്കെ ഉണ്ട അങ്ങനെ മൊത്തം പൊും എന്നിൊലെ തൂങ്ങും ആ കുരുക്കള് ശേ അത്ങ്ങനെ തടി നന്നാവാൻ നമുക്കപ്പൊ കാണുമ്പോരു ഒരു ഒരു വൃത്തികേ അ വൃത്തികേട് മീൻസ് കുട്ടികള സ്കിന്നൊരു ഒരു ഇതായിരിക്കും
ആഹ് അങ്ങനെ കുരു വരുമ്പോ തന്നെ എന്താ പോലെ ഇങ്ങനെ മോ
ആഹ ആഹ അതെ അത് അങ്ങനെ നമുക്ക് തോന്നും അപ്പൊ നമുക്ക് മുഖക്കെന്തോ പോലെ ആയ പോലെ തോന്നും പക്ഷെ അത് അങ്ങനെയാണ് ഞങ്ങളെ ഇവിടെക്കെട്ടോ എനിക്കറിയില്ല ഇനിപ്പോ കാണാത്തോണ്ട് അതിനെ പറ്റി പറയണില്ല്യാ
ആഹ
അങ്ങനെയൊക്കെ മാ പി ചെറിയ മക്കളാകുമ്പോ പ്പെ എങ്ങനെയാണ് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കലോ അതോ കഷ്ണം തന്നെയാണോ
ആ ആദ്യം പാമ്പേഴ്സ് അറന്ന ഹോസ്പിറ്റലിൽ നിന്ന് പാമ്പേഴ്സ് തന്നായിുന്ന
ആ
എന്നി് പാമ്പേഴസ്ാർന്ന് പിന്നെ ഇപ്പ തുണി ഉടുത്തിട്ട് അതിന്റെ മോളികൂടെ പാമ്പേഴ്‌സ് വെക്കണത് അ അവള് മൂത്ര ഒഴിക്കുമ്പോ പുൊറത്തേക്ക ആവണ് മേത്തക്ക് ഒലിക്കയാണ്
ആഹ അത് ശരി
അപ്പൊ പാമ്പഴ്സ് ഇട്ട് കൊടുക്കുമ്പോ ബെഡും ഒന്നും ആാവില്ലല്ലോ
ആ ആഹ്പ്പ പിന്നെ എല്ലാ മക്കൾക്കും പാമ്പൈസ് തന്നെയാണല്ലോ ഇട്ട് കൊടുക്കല്
അയ് അങ്ങെയല്ല തുണി കെട്ടീട്ട് അയിന്റെ മോളി കൂടെ പാമ്പേഴ്സ്
അപ്പൊ അ ഈർപ്പങ്ങനെ നിൽക്കൂലേ അവിടെ ആ തുണിയില്?
നിക്കും അവള കാലിന്റെ സൈഡൽ ഇച്ചിരി തുണി ഇങ്ങനെ കിടക്കണ്ടേ അപ്പൊ അത് നമ്മ തൊടുമ്പോ അീ നനവ് തോന്നുമ്പോ നമ്മ മാറ്റും
ഓ അശരി ആ അപ്പൊ എന്താ പറയാ പാമ്പേഴ്‌സാവുമ്പൊ എനിക്ക് തോന്നുന്നാണ നനവുണ്ടാവൂല്ലല്ലോ
ആഹ് അത്ണ്ടാവില്ല പക്ഷെ പാമ്പേഴ്സ് വെച്ച് ഏറ്റും അലർജി വരൂല്ലേ ചെില പിള്ളേർക്ക്
ഉം പക്ഷെ അതിന് നമ്മള് റേഷസ് ക്രീമൊക്കെ യൂസ് ചെയ്യണം അവിടെ അതങ്ങനെ എ എ കൊറേ സമയ്ട്ട് വെ ക്കരുത് ആഹ് ഇനിയിപ്പം മൂത്രല്ലാതെ മൂത്രാവുമ്പോ പിന്നെ ജെല്ലിന്റുള്ളില് വലിച്ചു പോകും. അവിടെ ഈർപ്പൊന്നു ണ്ടാവൂല്ല. ആഹ് വേറെ എന്തെലൊക്കെ കുട്ടി മലൊക്കെ പോയി കഴിഞ്ഞാല്-
ആ അവിടെയും ഇങ്ങനെ കുരുക്കൾ വന്നിട്ടേ ഇങ്ങനെ പൊട്ടി- നെറച്ച് ഇങ്ങനെ തൊലി പോയക്കാ അപ്പൊ അവൾക്ക് വേദന എടുക്കണ്ടന്ന് തോന്നണേ-
ആ റാഷസ് വരും അത് നമ്മള് നല്ല കെയർയ്യെണം അപ്പൊ ആ സമയത്ത് നമ്മള് പാമ്പേസ് ഒഴിവാക്കണം. -
പാമ്പ് പാമ്പേഴ്സ് മാറ്റി യങ്ങ് തുണി കെട്ടിട്ട് അങ്ങനെയൊക്കാന്ന് വിചാരിച്ച്.
ആഹ് പക്ഷെ അതെപ്പോഴും മ മൂത്രം കുട്ടികളാകുമ്പോ ചെറിയ കുട്ടികളല്ലേ അപ്പോ പെട്ടെന്ന് പെട്ടെന്ന് മൂത്ര ഇക്ക് വല്ലോ?
അയിവള് മൂത്രൊഴിച്ചാല് എണീക്കും അല്ലെങ്കി ഇവള് ന നല്ല ഒറക്കൊറങ്ങു ആര് വിളിച്ചാലും ഉനീക്കൂല ചുളും മൂത്ര ഒഴിച്ച അപ്പിട്ടന അവള- ചാടി എണീക്കും.
ആഹ് അതെല്ലേ.
അപ്പ ഞങ്ങ നോക്കും.
കഷ്ണങ്ങളൊക്കെ ആവുമ്പോ ഒണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ
ആഹ് വിളിച്ചാലും ഉള്ളി മൂപ്പിച്ചു വെച്ചേക്കണം. എത്ര മാസായി ഇത്താക്ക്?
എനിക്ക് ഏഴു മാസം.
ആഹ്
കൊഴപ്പല്ല ഇനി ഇനി രണ്ടു മാസോം കൂടെ പിന്നെ എന്താ പറയാ ഇപ്പൊ മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നിട്ടേ ഇതുവരെ ഫ്രീ ആയിരുന്നല്ലോ. മക്കളൊക്കെ സ്കൂള് വിട്ട് വന്ന് ഇനീപ്പം അറി അവര് മോ ചായക്കടിയൊന്നും വേണ്ട. അവരന്നെ എന്തോ ജാഗരിയും പിന്നെ മോര് ഓലെ ഉപ്പ മോര് എന്തോ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജില്. അതൊക്കെ അവര് എടുത്ത് കുടിച്ചിട്ടുണ്ട്. അവരങ്ങന ചോയ്ക്കൊന്നുല്ല അവരിവിട പൊറത്തിരിക്കും ഇരിക്കെണ്ട്
ആഹ ഏറ്റെടുത്ത് കുടിച്ചോളുവല്ലേ അത് നമ്മ എടുത്ത് കൊടുക്കണം അങ്ങനൊന്നും ഇല്ലല്ലേ.
ഏഹ് ഇല്ല ഇല്ല. അവര് അവരുടെ കാര്യൊക്കെ നോക്കും വാശിയൊന്നുല്ല
ആഹ് അല്ല ചെല പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പം വയ്യ എടുത്തു താ എന്നൊക്കെ പറയൊല്ല.
ആഹ് അതെ അതെ ഇവര്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല
ആ മ്ഹ് പറഞ്ഞു അവിടെ ഇരിക്കോള്ളു. ആഹ്
വാശിയൊന്നും ഇല്ലാത്തോണ്ട് വലിയ കൊഴപ്പല്ല. അങ്ങനെ പോകുന്നുണ്ട്.
പിള്ളേര് കളിക്കാനൊന്നും പോവില്ല ഇവടെ
എ അങ്ങനെ ഞാനങ്ങനെ വിടലില്ല കാരണെന്താച്ചാല് ഓ ഒന്നാമത് മഴയാണ് പിന്നെ ഞമ്ക്ക് ഇൻക്ക് ഭയങ്കര ടെൻഷന ആ പിന്നെ ഇപ്പ കളി ക്കാനൊന്നും അത്ര ടൈമുല്ലല്ലോ ഈ സ്കൂള് വിട്ട് വന്ന് കയ്ഞാല് പിന്നെ മയയാവുമ്പോ ഞാൻ തീരെ വി ടലില്ല കാരണം എല്ലാവരും അവരെ വീട്ടില് ഉള്ളിലിരിക്ക്യേയ്ക്കും പിന്നെ വ്ട്ന്ന് കല്ല് ക കളിക്കാൻ പോവാന്
ആ
അത് വിചാരിച്ചിട്ട് ഞാൻ വിടലില്ല പിന്നെ എന്തെങ്കിലും ചെറിയ ഏ വെ ഇങ്ങനെ ഒയ് വ്ള്ള ദിവസമൊക്കെണെ ഞായറും ശനിയൊക്കാണെങ്കി ഞാൻ രാവിലെ ഒരു കൊർ ച്ച് നേരം അവര് പോട്ടേന്ന് ചോയ്ക്കുമ്പോ മദ്രസൊക്കെവിട്ട് വന്ന്ട്ട് കൊർച്ച് നേരം വിടും അവർക്കൊരു ടാ ഒരിതിന് അല്ലെങ്കി അവര് ഇവിടെ പൊർത്ത് കളിക്ക
ആ രണ്ട് പേരുള്ളതോണ്ട് അങ്ട്ട്ങ്ങട്ട് കളിച്ചാമതിയല്ലോ ആ
വര് രണ്ടു പേരെന്നെ ഭയങ്കര കൂട്ടാ
ആ അപ്പൊപിന്നെ കൊഴപ്പുല്ല ഇത് ഒറ്റക്കൊക്കെആകുമ്പേഴേണ് അപ്പറ്ത്ത് കളിക്കാൻ പൊക്കോട്ടെന്നൊക്കെ
ആ പിന്നെ പറഞ്ഞാല് ടി വി ഇടുമ്പോളാണ് ഭയങ്കര പ്രശ്നം ഇന്നെന്റെ ദിവസാണ് നിക്കാണ് റിമോട്ട് എനിക്കാണ് കസാല ഉം അങ്ങനെയൊക്കെ തുടങ്ങും മോനെ കുറഞ്ഞു കൊടുക്കൂല
ആ ഹാ ആ മോള് അതിനെക്കാട്ടിയ വലിയതാണോ
ആഹ മോളാണ് വലുത് മോള് വേ എന്താ പറയാ ഇനിയിപ്പോൊ ഏ ഓൾ പെട്ടെന്ന്
ആഹ് അപ്പ പിന്നെ കൊഴപ്പില്ല ഒരാള് ക്ഷമിച്ചാ പിന്നെ അങ്ങനെ കൊഴപ്പില്ലല്ല
അതെ അങ്ങൻത്തെ പ്രശ് ന ഇല്ലാ തുകൊണ്ട് പക്ഷെ മോന് എല്ലാത്തിനും വാശിയാ ഇപ്പൊ അവളൊരു കസാലയ വന്നിരുന്നാ ഞാൻ വിചാരിച്ച കസാലയാണ് അറിയാം അവന് ഒന്നണ്ട് അപ്പൊ രാവിലെയൊക്കെ രാവിലെയൊക്കെ ആയി അതിന് ഭയങ്കര പ്രശ്നകാരനാ അതിന് ക്ഷണണ്ടാകിക്കൊണ്ടിരിക്കുന്ന്
ആഹ്
അങ്ങനെ പ്പ അവരന്നെ ക്ലാസൊക്കെ കൊണ്ട് ഓല് ഓലന്നെ കുടിച്ചു ഓലന്നെ ക്ലാസക്കെ കൊണ്ടയി അടു അടുക്കളെ
ത്താക്കും വലിയ പ്രശ്നംണ്ടാവ ലീടൈം ആയേക്കെണെത്കൊണ്ട് പിള്ളേരൊക്കങ്ങനെ ചെയ്തോളൂള്ളതൊണ്ടൈ
പിന്നെ നോമ്പ കായ സമയത്തൊക്കെ മോനൊക്കെ പല ഇങ്ങനെ പലമേ ചവിട്ടിന്നാണ്ട് സിങ്കിലെ പാത്രങ്ങളൊക്കെ മോറിത്തരും
ആഹ
അങ്ങനെയൊക്കെ ചെയ്തു തരും അങ്ങനെ പ്രശ്നങ്ങളൊന്നുല്ല പറഞ്ഞാലൊക്കെ കേക്കും ക്കും നീക്കാന് നല്ല
ആ
നെ ആകുമ്പോ പിന്നെ പിച്ച് കളിച്ചട്ട ആഹ് തെ ചമ്പോട്ടെ ഏഹ് കളിക്കാൻ പോണ്ട കളിക്കാൻ പോട്ടെ എന്നനി ചോദിക്കണേ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവര് ചോയ്
മഴ വെള്ളണ്ടാ പനി പിടിച്ചു ട്ടാ
ആ അപ്പൊഇനി അപ്പൊവര് ടീ വി ന അവര് ടി വി ടി വി റിമോട്ടിന് ഓടി
അത് ഞാ വിളിക്കാട്ടാ
ശെരി ശെരി ഓക്കെ
ആഹ്